ഇല്ലല്ലാ
ഹലോ ഉം എന്തൊക്കെ വർത്താനം
ഏഹ്
ഹലോ എന്തൊക്കെ വർത്താനം പറയാം
ആഹ് കഴിച്ചോ? ആഹ് അതെ അതെ
നിങ്ങള് കഴിച്ചോ, ആ സുഖം ഇല്ലേ കഴിച്ചിട്ടില്ല മക്കള ചെർതിന ഉറക്കാ കെടത്തീണ്, മോന് കോളേജ്ട്ട് വൻ ഹലോ മോന് ഭക്ഷണം കൊടുക്കയ്ന് അറയാ കേൾക്കുന്നില്ലാ
മോൻകോളേജിൽ പഠിപ്പിക്കയാണോ ആ
ആഹ് മോന് ഡിഗ്രി ഫസ്റ്റ് സെക്കന്റ് ഇയറാ
ആഹ് ഓ ഓ ഓ തീരെ പൊടിക്കുഞ്ഞും ഉണ്ടല്ലേ
ആഹ് ചെറുത് ചെറുത് നാലം ക്ലാസ്, നാല് വയസ്സായ കുട്ടീണ്ട്.
നാലു വയസായ ആഹ്
മോന് ഡിഗ്രിക്ക് പഠിക്കാ, രണ്ടാമത്തത് ആഹ് അതന്നെ അവിടല്ലേ പൊർത്താണ് ഈ സൈഡിൽ ഉണ്ടാവും, പിന്നെ രണ്ടാമത്തെ കുട്ട ട്ടി പത്താം ക്ലാസ് ഉം ഇപ്പൊ കഴിഞ്ഞു.
ആഹ് ആഹ് അങ്ങനെന്ന
ആഹ് അഡ്മിഷൻ കിട്ടിഅതിന്റെ താഴെ ഇണ്ടായ കുട്ട്യാപ്പത്. ചെറിയൊരു കു
ഇല്ല പത്താം ക്ലാസ് കഴിഞ്ഞ റിസൾട്ട് ഫുൾ എ പ്ലസാ
ഫുള്ളൊന്നുല്ല ഉം എതാ ഒരു രണ്ടിന്റെ എടയില് പറ്റ കുറവൂല്ലാ ന്നാ നല്ല ബാക്ക്ക്കു അല്ല.
അവൻ പഠിച്ചു പോവും
ആഹ്, ആഹ് അപ്പൊ എപ്പളാ കിട്ടിയത് ഈ അലോട്ട്മെന്റിലാ കിട്ടിയത്.
ആഹ് ആഹ് ആഹ് ആഹ് എന്താ കിട്ടിയാ
ഏഹ്
സയൻസ് കിട്ടിയ
സയൻസ് അല്ല ഓള് ഹ്യുമാൻറ്റി സും കൊമേഴ്സോ കൊടുത്തിനെ
ആഹ് ആഹ് ആഹ്
അതാ കിട്ടിയത്.
ഉം പിന്നെ
പിന്നെ നിങ്ങൾക്ക് എത്ര കുട്ടികളാ?
എനിക്കൊരു മോളേ ഉള്ളൂ ആ ഒരു മോള് ഇല്ല ബി എസ് സി നേഴ്സിംഗന് പഠിക്കുന്നു.
ഉം
പിന്നെ ഒലില്ല
ഓ ഹസ്ബൻഡന് സുഖമില്ല സുഖമില്ലാതെകിടക്കുവാ ഹ ഹാർട്ടിന് കംപ്ലൈന്റ് ആയിരുന്നു ബൈപാസ് സർജറി
ഏഹ് റസ്റ്റില
ആഹ് റസ്റ്റില
ഉം എന്താ ചെലവിനക്കെ കട്ടലപ്പം
ചെലവിന് സഹോദരിമാരും അങ്ങനെ എല്ലാ ബന്ധുക്കളൊക്കെ കൊണ്ട് വന്ന് തരു പൈസകളും സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്നു തരും ഇതുവരെ ഇട്ടിട്ടില്ല അൽഹംദുലില്ലാ ഇതുവരെ ഒന്നും പിന്നെ മോക്ക് പഠിക്കുന്നതിനുള്ള ചെലവുകള്
ആഹ് ഇപ്പൊ പഠിപ്പിച്ചണൊക്കിലും വേണം നല്ല പൈസ
ആഹ്
സ്കോളർഷിപ്പ് ഉണ്ടോ
സ്കോളർഷിപ്പ് ഇതുവരെ ഒന്നും കിട്ടിയില്ല
ഉം
പിന്നെ വീട്ടിൽ നിന്ന് പോവന്നേ അടുത്തന്നെ
ആഹ് ഏഹ് അടുത്താ
ആഹ് അടുത്തതന്നെ
ഏഹ് പിന്നെ ഇപ്പത്തെ പഠിപ്പിന് വണ്ണം ഇപ്പോ ഒരു ജോലി കിട്ടണേൽ നല്ലോണം പൈസ തന്നെ നമ്മൾ ചെലവാക്കണം
പഠിപ്പിച്ച ഒരു തൊഴിലാക്കിയാല് കുഞ്ഞുങ്ങളുടെ ഒരു ഭാവി ഒരു
ആ അതന്നെ ഓൽക്ക് നമുക്ക് പിന്നെ നമ്മളെ പോലെ ആകണ്ടല്ലോ ഓല് അത്രള്ളു ഞമ്മളെങ്ങനായി
ഹസ്ബൻഡിനു സുഖമില്ലാതെ മറ്റുള്ളവരുടെ സഹായങ്ങളൊക്കെ എനിക്കും ബുദ്ധിമുട്ടാ മറ്റുള്ളവരുടെ സഹായം സ്വീകരിക്കുന്നതിന്റെ ഒരു വിഷമം ഉണ്ട് എന്നാൽ നമുക്കരു ജോലി ഉണ്ടെങ്കിൽ ഒരു സേഫ്റ്റിയാ അല്ലെ
അതോണ്ടന്നെ ഞമ്മക്കൊക്കെ അതൊണ്ടനല്ലെപ്പോ ഇങ്ങത്തെലൊക്കെ ഓരോന്നിലങ്ങനെ ചേർന്നെ
ആഹ് മ്മ്
ഉം പിന്നെ അടെകഴിച്ചോ ഭക്ഷണം കഴിച്ചോ
ആ ഭക്ഷണം കഴിക്കാൻ ആ ഹസ്ബൻറിന് കൊടു തരുന്നു പിന്നെ മോള് ചോറ് ആ ചോറ് ഞാൻ ബിരിയാണിയരി ഇരുന്നു അതിന് ചിക്കാണ്ടായിരുന്നു അപ്പൊ കറി ഉണ്ടാക്കി എല്ലാ കഴിക്കാൻ കൊടുത്തു
ഏഹ് എല്ലാം കഴിക്കാ കഴിക്കാൻ പറ്റോ
ചിക്കൻ കറി വെച്ച് കൊടുക്കാം പിന്നെ മീൻകറി നോക്കാം ബാപ്പ കൊടുക്കരുരുത് അങ്ങനെയൊക്കെണ്ട്
ആ അ എന്ത്
പിന്നെ കുപ്യാള് ചോദിക്കുന്നുണ്ടോ
ഓളെ ഫോ ഫേനി ഫേന്ഏത് തണ്പ്പിലും വാണം
കുസൃതിയാണോ കുസൃതി ഒക്കെ ഇണ്ടാ
ആഹ് അതൊക്കെ ഉണ്ട് കുട്ടി കുറുമ്പ്നല്ലോണ്ട് ' പിന്നെ കൊഞ്ചല് കുറച്ചില്ല കുട്ടികളകുമ്പോ അങ്ങനെ തന്നെല്ലേ
ഏഹ് നമസ്കരിക്കാൻ കാരണോ ഇപ്പ
ഏഹ്
നമസ്കരിക്കാൻ കാരണോ
നിസ്തരിക്കേ
ആഹ്
നിസ്കരിക്കാനായോ
ഇല്ല ഞാനിപ്പം കേറണം
ആ ആയിട്ടില്ല ഞാനും തന്നെ ഇഞ്ഞ് കടക്കാൻ നേരത്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ട്കടക്കാ നേരത്തൊനിസ്കരിച്ച് കടന്നാല്
അങ്ങനാ ല്ല്യോ
ആ മഹ്‌രി ബ് മഹ്‌രിബന്റെ ഇത് കഴിഞ്ഞു ഇനിഷാ അല്ലേ
ഇഷാസ്കരിക്കാന
ഷാഹ്ആക്ക പൊലെ നിസ്ക്കാ വിചാരിച്ചു
ആ ഹ്ആഹ് ഞാനുഓതി ഓതാ നൊന്ന്സമയം കിട്ടിയില്ല പിന്നെ
താലു തിങ്ങ ഇങ്ങനെ ഓർക്ക് ഓർക്ക് ഒർക്കി തരി ഓർക്കി തരി നമുക്ക് വർത്താനം പറയാതെ ഇന്ന് വ്യാഴ്ചയാണ് നാളെ വെള്ളി
നാളെ വെള്ളിയല്ലേ ഇന്ന് വ്യാഴാഴ്ച രാവും
ആഹ് അതന്നെ ഇതിനോർക്കാന് അപ്പൊ ആഹ് അപ്പൊ ഓള് ഇങ്ങനെ ഉറക്കി തരി ഉറക്കി തരിപറഞ്ഞപ്പളേ
ആഹ്ആഹ്ആഹ്
അങ്ങനെ വർത്താനം പറഞ്ഞാ ഓതുമ്പോ നമുക്കരു ഒരു സുഖം കിട്ടില്ലല്ലോ വർത്താനം പറ ത ഓതുമ്പോളെ നമുക്ക് മനസ്ക്ക്‌ ഒരു ഇത്ണ്ടാവുള് മറ്റത് പിന്ന ച്ച അയച്ച പിന്നെ ഞാൻ തല അ തല എന്താ ഫസ്റ്റ് ഇങ്ങന്ന് പിന്നെ ഓതുവേ യാസിനെ ഓതുവാണെങ്കിൽ എത്ര വട്ട ഓതണെ ഇങ്ങനെ വർത്താനം പറയാണെങ്കില് ഇ ഓള ഉറക്കട്ട എന്നിട്ട് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നിസ്കരിച്ച് ഓതിയിങ്ങാണ്ട്കിടന്നാല്
കഹ്‌ഫ് ഓതുവോ?
കഹ്ഫ് നമ്മൾ വെള്ളിയാഴ്ച നാളയല്ലേ ഓതുകാ ജുമാന്റെ മുമ്പായിട്ട് അങ്ങനെ ഓ തൊഅങ്ങനെയല്ലേ നമ്മൾ ജുമാന്റെ മുമ്പായിയിട്ടല്ല അതോതുക
ആ അതെ ആ ഞാനങ്ങനെല്ല ഞാൻ രാത്രിയിലാ ഇരുന്നു ഓതുന്നുന്നത് സമയം കിട്ട സംബഹിക്ക് അങ്ങനെ രാവിലെ ഒന്നും ഓതാൻ സമയമൊന്നും ഇല്ല
ആഹ് അപ്പൊ കയ്യുല്ല നമ്മളെ പണി എന്തൊക്കെ ആവ്മ്പോ പിന്നെ അല്ല എപ്പളും ഓതിയാലും അങ്ങനെ പ വെള്ളിയാഴ്ച രാവിലെ ഓതാൻ പറ്റുമോ എനിക്കറിയില്ല ട്ടോ ഇതിനെപ്പറ്റി
വ്യാഴാഴ്ചയല്ല എപ്പ വേണമെങ്കിലും ഓതാമല്ലോ
ആഹ നമ്മക്ക് അങ്ങനത്തെ കണക്കൊ- ന്നുല്ലാല ഓത്ഖുർആന് പ്പ നമ്മക്ക് എപ്പളു എടുക്കാലോ ആ ഹ്അതന്നെ
ആഹ്
ഇന്നട്ട ന്താങ്ങ് ക്ക്കറിക്കെആഹ കറി ഇതുകൊണ്ട് ബിരിയാണി അരി കൊണ്ട് ഇത്ണ്ടാക്കിയതാണ്
ആഹ് അത് ഉണ്ടാക്കി
ആ മോക്ക് അങ്ങനത്തൊക്കെ ഇഷ്ടം
ആഹ്ആ എപ്പോഴും എപ്പഴ ഒന്നുമല്ല
ഉംഉ എന്നും പോയി വരൂ പോരൂലേ എടുത്ത ന്നെയാണോ എന്നും പോ ആഹ്
പ
പിന്നെ എന്താ അടുത്തൊക്കെ ഉമ്മേം വാപ്പയൊക്കെ ഉണ്ടോ
മീൻ വറുത്തത് ചോറാരുന്നു ഞാൻ വൈകിട്ടാ ഈ ചോറാക്കിയത് മോള് വരുന്ന സമയ- ആഹ്
ആഹ് അപ്പൊ വന്നാ കഴിക്കേ ക്കാരും
ആഹ് വന്നാ അതിനെന്തെങ്കിലും വേണം ഒന്നി ഏത്തയ്ക്കപ്പവോ എന്തേങ്കിലും ഞാൻ ഉണ്ടാക്കും ഏത്തക്കപ്പം വേണ്ടന്ന് പറഞ് അപ്പൊ ഞാ- എന്നാ ഞാൻ വിചാരിച്ചിന്നിത് ഉണ്ടാക്ക ചിക്കൻ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അരിയെടുത്തു - ഇച്ചിരി ഒണ്ടാക്കി നാഴി അരിയെയിടു ഒരു ഗ്ലാസ് അരി
ആഹ് ആത് മതിയല്ലോയില്ലേ
കഴിക്കാനുണ്ട് എനിക്ക് ഇച്ചിരി ചോറും ചക്ക ചക്ക വേവിച്ച ഉണ്ടായിരുന്നു അതൊക്കെ എനിക്കതൊക്കെ മതി
ചക്കക്കൂട്ടാൻ ആക്കി ഉണ്ടാക്കി വെക്കുക
ഏ
കൂട്ടാനാക്കി ഇണ്ടാക്കിക്ക?
ഉം ആഹ് മീൻകറി ഒണ്ടായിരുന്നു ഉച്ചക്ക് ആഹ് മീൻകറി ഒണ്ടായിരുന്നു ആഹ് അത് ഒണ്ടായിരുന്നു പിന്നെ മോൾക്ക് വയറ്റ് വേദനയാന്ന് പറഞ്ഞു- എനിക്കിഷ്ടമാണ് ചക്ക വേവിച-
ആന്റെ വീട്ടിലുണ്ടോ ചക്ക ഒണ്ടോ
ചക്ക ബഡ് പ്ലാവ് ഉണ്ടായിരുന്നു അതിലൊക്കെ നറച്ചും ചക്ക പിടിക്കും നല്ല ടേസ്റ്റ് ഉള്ള ചക്കയാ
എന്തെ അത് നല്ല രസാ ചക്ക
ആഹ് നല്ല ചക്കയ
വേഗം ഇണ്ടാവുലെ അയിമേല്
വേഗം അത് കുറേനാള് ഒണ്ടായില്ല അഞ്ചു വർഷം കഴിഞ്ഞിട്ടയാ അതില് ച- ക്കെ പിടിച്ചില്ല അപ്പൊ എല്ലാരും പറഞ്ഞു വെട്ടിക്കള വെട്ടിക്കളയെന്ന് പക്ഷെ പിന്നെ അങ്ങനെ ഒരു വർഷം മുമ്പ് തൊട്ട് പിടിച്ചു തൊടങ്ങി
ഏ് പിന്നെ വൽ വലിയതഴക്കണല്ലോല്ലോ ചെറുതല്ലേ വരാ
അത് മരം വലുതായി വലിയ മരമായിട്ടാ വളന്നത്
ഏ അങ്ങനെ ആവൂലല്ലോല്ലേ മരം വലുതാവലില്ലല്ലോ
ആ മരം വല്ലിയതായിരുന്നു വലിയ മര മറ്റ മറ്റുള്ളത് ചെറിയ ചെറിയതായിട്ട് നിൽക്കും പക്ഷെ- പക്ഷെ ഇതെനിക്ക് വലിയ മരമായി വൃക്ഷമായി കുറ ചില കേട്ടോ എനിക്കത് വൃക്ഷമായി
ഏഹ
കറണ്ട് വെട്ടാ ടച്ച് വെട്ടിങ്ങ് ഒക്കെ വരുമ്പോ അവര് വെട്ടിക്കകളയും കമ്പുകള്
ഏ അത്രക്കെ വലുതായിലേ
ആഹ് അതിനത്ത് ചക്ക എനിക്കിഷ്ടം പോലെ ചക്ക പിടിക്കും എല്ലാർക്കും ചക്ക ഇഷ്ടമാണ് അതിനാത്ത് അപ്പ എല്ലാർക്കും കൊടുക്കുകയും ചെയ്യും
ആഹ് ആഹ്
വണ്ട പിടി ക്കുംക്ഷ വപക്ഷം ഒരു വെട്ടം പിടിക്കും
ഏയ് പിന്നെണ്ടാവൂല
ആ പിറ്റേ വർഷം പിന്നെ പിടിക്കുന്നെ എന്നാ ബഡ് പ്ലാവിൽ സാധാരണ രണ്ട് പ്രാവശ്യൊക്കെയാ പിടിക്കുന്നത്
ആഹ് ആഹ്
ഇത് ഒരു വട്ടം വെട്ടാതെ പിടിക്കും
ആഹ് രസുണ്ട് ചക്ക ചൊള സാധാ ചോളെന്റെ പോലെ തന്നെല്ലേ
ആഹ് ആഹ് ആന്നാന്ന് പിന്നെ എനിക്ക് രണ്ട് മൂ- ബഡ് പിലാവ് ഉണ്ട് അതിനാത്ത് പിടിച്ചില്ല പിടിക്കാറായി വരുന്നു അതൊക്കെ അങ്ങ് നട്ട് വെക്കും മുറ്റത്തൊക്കെ
പ്പനക്കല്ലേ
നമുക്ക് എളുപ്പം ഇച്ചിരി വെശപ്പിനൊക്കെ ഇച്ചിരി ചക്കയൊക്കെ വേവിച്ച് ഒരു മുളക് ചമ്മന്തിയെക്കെ അരച്ച തിന്നൂടെ
ആഹ് അതന്നെ നല്ലതല്ലേ നല്ലതല്ലേ അറിയ വളമേ ഇടാതെ
ഉം
ഇടാത്ത് അല്ലേ വര
പിന്നെ
മരുന്നൊന്നുംടാതെ ഇണ്ടാക്കണ അല്ലേ പറയും
ഏ
മരുന്നും കീടനാശു ന്നും ഉപയോഗിക്ക
ആ അതാ കുട്ടികൾക്ക് എന്തുണ്ടാക്കി
കുട്ടികൾക്ക്ന്ന് മീൻകറി മീൻ പൊരിച്ചത് മത്തിയണ് സാധാ ചോറന്നെ നാളെ ആ ചോ റോള് കഴിച്ചോള് കഴിച്ചോളറങ്ങി മോള് ചെർത് ഒറങ്ങി മോന്പ്പൊപ്പ പുറത്തുക്കു പോയി ഏ ആ അപ്പൊ വന്ന് പോയി ഇപ്പൊ വന്നു പോയിട്ട് നാള്ക്ക്ഒരു മാസമായി
ഉം ഉം
ഉം
പിന്നെന്തൊക്കെയുണ്ട് ഞാൻ നേരത്തെ കഴിക്കു ഏഴ് മണിക്കൊക്കെ കഴിക്കും
ഞങ്ങളും ഇന്നുംഇവിടെ നേരത്തെ കഴിക്കും
ആ എനിക്കും ജോലി ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഒമ്പത് ഒമ്പതര പത്ത് മണിയൊക്കെ ആവുമ്പോഴാണ് കിടുന്നത് അപ്പോഴത്തേക്കിന് അങ്ങനെ വേണം കഴിക്കാനെന്നാ വാ ഞാനങ്ങിനങ്ങ് ശീലമായി ഉം ഈ പെട്ടെന്ന് നമ്മള് കഴിച്ചിട്ട് പെട്ടെന്ന് കേറി കിടന്ന് ഈ ഉറങ്ങാൻ പോകുമ്പോഴേ അത് ശരീരത്തിന് പിടിക്കുന്നില്ല
എന്നാ ശരിട്ടോ
ആഹ് ആയിസമയായി ഇല്ലേ ആഹ്
ആയിക്കോട്ടെ ഉം